ഓ
ഹലോ
ന്തെക്കെണ്ടി വിശേഷം
നല്ല വിസേഷാ
ന്താണ് പണീ
ഫോ കാണാ
ഉം ഉം ചായൊക്കെ കുടിച്ചോ
ചായല്ല വെള്ളംകുടിച്ചു
ഈ മഴയത്ത് വെള്ളാണോ കുടിക്കാറ്
യ്യായെസ് യെസ് എള്ളമാണ് ഇസ് റ്റംചായിസ് റ്റല്ല
ചായഷ്റ്റെല്ല
ഇല്ലാ
എന്തേപോ ചായവെള്ളത്ത്ക്ക് പിന്നെന്താ കടി
അഹും കടിഒന്നുണ്ടാക്കിയൊന്നീല്ല
ആഹ്
കടേ പോയോക്യപ്പോ കടേല് ഒന്നുല്ല
ആഹ് ആഹ് അതൊണ്ടൊന്നും കിട്ടീല്ലാ വീട്ട്ലൊന്നുണ്ടാക്കീല്ലേ
ല്ല ണ്ടാക്കീൽ
എന്തെ വീട്ട്ൽള്ളോലൊക്കെ എവ്ടെ പോയതായ്‌ര്ന്നു
വീട്ട്ൽള്ളോലക്ക വീട്ടില്ണ്ട് ക്ഷെ ഒന്നു ണ്ടാക്കില്ലാന്നൊള്ളു
ന്താ പൊറത്ത്ന്ന് വാങ്ങാന്ന് വിജാര്ച്ചതാ
ആണ് തോന്ന്ണ്ട് ല്ല
മ്മ് എന്താ പോറത്ത്ന്ന് വാങ്ങണെ ഇൻഞ്ഞിപ്പോ എന്താ വാങ്ങാ
പഴംബോരി സമൂസ് റ്റ്
ഓഹ്
പണ്ടെ
ആഹ് ചായ കുടിച്ചു
എന്താ കടി ഇണ്ടായത്
കപ്പ
കപ്പേ പൂള എന്ന് പറഞ്ഞട്ടില്ലാ പൂള അറിയോ കപ്പ പറഞ്ഞാ അറിയിലാ
ഇല്ല അറിയും
ഇങ്ങളെ നാട്ടിലെന്താ പൂളാന്നാ പറയിയ
മരച്ചീനി
പൂള അറിയില്ലാ ഓ മരച്ചീനി അതെന്നെ ആഹ് ഓ പൂളേം ചിക്കൻ കറിയും ഉണ്ടായിരുന്നു
പൂളേം ചിക്കൻ കറിയോ
ആഹ് പൂളയും ചിക്കൻ കറിയും നല്ല രസ
ബീഫ് മീൻ കറിയൊക്കല്ലേ കൂട്ടല് ചിക്കൻ കറി കൂട്ടോ ആരെങ്കിലും
ഉ ചിക്കൻ കറി ഉണ്ടായിട്ടുള്ളേനി അപ്പം അത് കൂട്ടി മീനും ബീഫും ഒന്നും ഇല്ലായിരുന്നു
ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയുടാര് ന്നോ
ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല ചമ്മന്തിക്ക് തേങ്ങന്നും നമ്മക്കില്ല തേങ്ങയൊക്കെ വീട്ട്ന്ന് കൊണ്ടോന്ന്ട്ടാണം അപ്പോ നമക്ക് സ്വന്തായിട്ട് തെങ്ങൊന്നുല്ല അതുകൊണ്ട് പിന്നെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല
ഉള്ളി നോട്
ആഹ് ഉള്ളിയോണ്ട് ഉള്ളിക്ക് പുളി വേണം അപ്പൊ പുളി കൊണ്ടോന്നെ ഇല്ലായിരുന്നു അതോണ്ട് അതുണ്ടാക്കില്ല
ഔ
പിന്നാ കറിയുണ്ടല്ലോ അതായത് ടേസ്റ്റ് വിചാരിചാണ്ട്
ഉം ഉം
ളങ്ങള് പൂളെക്ക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാറ്
ഇല്ലാ ആഹ് അല്ലങ്കി മീൻകറി അല്ലങ്കി ബീഫ്
ഓഹ് ചിക്കൻ കറി കൂട്ടി കഴിക്കാറില്ലേ
ഇല്ലല്ല അത് ആദ്യായിട്ടാ കേക്കുന്നെ
ഓക്ക്
ഞങ്ങളെവിടൊക്കെ എന്താ കറിച്ചാല് ചിക്കനും ബീഫും ഒക്ക കൂട്ടും
ആഹ് ആഹ് രാത്രിക്കെന്തായിന്
ഏഹ്
രാത്രികൾ
രാത്രികൾ ക്കെന്താണ്? രാത്രിക്കക്ക് ചോറുണ്ട് ചിക്കൻകറിയുണ്ട് പയറുപ്പേരിയുണ്ട്
ആഹ്
കപ്പ വേണ്ടിയോൽക്ക് അതും കഴിക്കാം. അച്ചാറുണ്ട്.
എന്തച്ചാറാ?.
മാങ്ങ-
മാങ്ങാ സീസൺ ആയപ്പോ മാങ്ങ കൊറേ എടുത്തുങ്ങാണ്ട് അച്ചാറിട്ടേച്ച്ക്കാ
ആഹ് മാങ്ങള്ളെപ്പ കുറച്ച് അച്ചാറിട്ട് വെച്ചിരുന്നു.
ഓഹ് ഓഹ്
അപ്പോ അതൂണ്ട് അല്ലാത്തപ്പോ മാങ്ങ കിട്ടൂലല്ലോ? അപ്പൊ കൊറച്ച് അച്ചാറിട്ടെച്ചാല് ഞമ്മക്ക് വേ പിന്നെങ്ങനെ കൂട്ടാലോ
ഉം എങ്ങനെ നിങ്ങള് അച്ചാർ ഇടല്?
ഞങ്ങള് സാധാരണ അച്ചാർ പൊടി ഇട്ട്യാണ്ട് അങ്ങനാ ഇണ്ടാക്കാറ്. ചെറുതാക്കിയരിഞ്ഞിട്ട് ഇഞ്ചിം വെളുത്തുള്ളിയും. ഒക്കെ അരഞ്ഞ എരിഞ്ഞാണ്ട് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിടാ അതും കടുക് പൊ എണ്ണയില് കടുക് പൊട്ടിച്ചാണ്ട് കറിവേപ്പിലേം എന്നിട്ട് പച്ചമുളക് ഇഞ്ചീം വെളുത്തുള്ളിയും അയിലിട്ട് വാറ്റ പിന്നെ മാങ്ങ അയിലിട്ട് എളക്കിയിട്ട് അച്ചാർപൊടി ഇടാ-
ഉം.
പിന്നെ കൊറച്ച് സുർക്ക്യ ഒഴിക്ക- കൊറച്ച് കായപ്പൊടി ഇടും- പിന്നെ ഉലുവയും കടകും വറ അത് സ അച്ചാർക്കായം സാമ്പാർ കായന്നൊക്കെ പറയുന്നൊരു പൊടിയുണ്ട് അതിയമ്മള് പീട്യേന്ന് വാങ്ങാൻ കിട്ടും. ആഹ് ആഹ് സൂപ്പർ മാർക്കറ്റ്ന്നൊക്കെ കിട്ടുള്ളു സാധാ ചെറിയ കടയിലൊന്നും ഉണ്ടാവൂല്ല.
അഹ് അതമ്മക്ക് വീട്ടിലിണ്ടാക്കാൻ കയ്യല്ണ്ടാവൂലല്ലേ?
എഹ് അത് വാങ്ങി അയില് കൊറച്ച് പൊടി ഇടാ- പിന്നെ സ് അച്ചാർ ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിടും.
ആഹ് ഒന്ന് ടേസ്റ്റ് കൂടാനാ?
ആഹ് ആഹ് ആ കായം മധുരി കിട്ടാന്-
ആഹ്.
മറ്റേത് കഷണങ്ങൾ മാത്രായിരിക്കും അപ്പത് കുറച്ച് കായായി കിട്ടാന് പിന്നെ സുർക്ക്യ ഒയിക്കണം സുർക്ക നല്ലോണ്ണം ഒയിക്കണം എന്നിട്ട് ഒന്ന് തെളപ്പിച്ചാല് നമുക്ക് കേടു വരാതെ കൊറെ കാലം ഉപയോഗിക്കാം.
ഓഹ് ഓഹ്.
നിങ്ങളച്ചാറൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല?
അല്ലമ്മൾ വാങ്ങതാണ് കടേന്ന് അച്ചാറണ്ടാ
ഓഹ് വാങ്ങലാണോ അച്ചാറൊക്കെ?
യാ.
ഉം
വീട്ടിലുണ്ടാക്കെണെട്ടിലും ടേസ്റ്റ് അച്ചാറ് കടേന്ന് വാങ്ങണെതാ.
അതാണോ ടെസ്റ്റ് അപ്പത് നന്നാവോ?
ആഹ് ഒക്കെ രസണ്ടാവ് നല്ലതൊക്കെ ആവേണ്ട് ഓഹ്
അത് കെമിക്കലൊക്കെ കൊറെ കൂട്ടുന്നതല്ലെ അതൊക്കേട
നല്ല ടേസ്റ്റ്ണ്ടാവേണ്ടേ.
ഓഹ്
നല്ല ടേസ്റ്റ് ഉണ്ടാവേണ്ടേ അപ്പ അങ്ങനെ വാങ്ങും.
ആഹ് ആഹ്.
ഉം എന്താ അവിടെ ഒച്ചിമ്പാടൊക്കെ?
ഇവിടെ പിള്ളേരുണ്ട് അവര് അങ്ങനെ ഓരോ പിത്തന അല്ലേ
ഉം അവർക്ക്എന്തെങ്കിലുമൊക്കെ ഓരോ പണിയ ഉണ്ടാാവും,
എന്താ പണി?
ഓ
എന്താ പണി ന്ന് ചോദിച്ചതാ.
അവർക്ക് സോഫ ഉണ്ട് സോഫേൻറെ ഇടൽ സാധനം എന്തൊക്കെയ വീണണ് അപ്പോം അത് ഇങ്ങോട്ട് വിളിച്ചുക അങ്ങോട്ട് നീക്കുക ഇങ്ങോട്ട് നീക്കുക അങ്ങോട്ട് നീക്കുക അതന്നെ പണി. പോലെ എന്തെങ്കിലും സാധനങ്ങളും ഉണ്ടാവും കൊണ്ടുവന്ന് വെക്കണ അത് എന്താ ക്രോശയേ എന്തോ ഒരു സാധനം പറഞ്ഞു അത് നൽ എത്ത് വീണാണ് ക്രോശ് ആ അത് സോ എന്റെ ചോ ഓ?
ക് ചെയ
ആഹ ചെറുതായിട്ടൊക്കെ ഇങ്ങെ ചെയ്തു നോക്കണ്ടോ അവര്. എന്റെ നൂല ഇന്തൊക്കെ വങ്ങിയണ്ട് ഓ,?
ച്ചിക്കൻ ആണോ ന്ന് ചോദിക്കുവാ
ഇല്ല ഇല്ല പഠിച്ചിട്ടൊന്നുമില്ല യൂട്യൂബിൽിങ്ങനെ കണ്ടണ്ട് ഉണ്ടാക്കി നോക്കുവാ.
ഉം തടങ്ങിട്ടള്ളൂ അതെന്തേലും ഉണ്ട
ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു.
ആഹ
അപ്പൊ അത് നിലത്ത് വീണത എടുക്കുക അങ്ങോട്ട് നീക്കുക ഒക്കെയാണ് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ അതിന്മേൽ നോക്കും ഇപ്പ സ്കൂള് വിട്ട് വന്നപ്പോ അതിന്മേൽ നോക്ക.
ഗ്രോഷർ ചാട്ടേഡ ട്രസ്റ്റ് ക്കെ ചെയഡ്.
ആഹ് ആ യൂട്യൂബില് കണ്ടണ് ഡ്രസ്സും ബാഗും ഇപ്പൊ ചെയ്യണ് ചെയ്തു നോക്കി ങ്ഞാൻ പഠിക്കട്ടെ, ! ഇപ്പ സ്റ്റാർട്ടിങ് അല്ലേ കുറച്ച കഴിയുമ്പോൊക്കെ റെഡി ആവുായിരിക്കും
ആഹ
ചെയ്തു പഠിക്കട്ടെ.
വേറെ എന്താണ് അവിടൊക്കെ മഴയുണ്ടോന്ന്?
വേറെന്താല്ലേ, മഴ ഒന്നുമില്ല. അവിടെ ഉണ്ടോ മ മഴയൊക്കെ പോയിക്കണം നല്ല മഴയാണ്ന്നൊക്കെ പറഞ്ഞ കേട്ടീന്നു.
ഇന്ന് മഴ ഉണ്ടല്ലോ രാവിലെയൊക്കെ പെയ്ലന്നെ, ഇപ്പോ മഴ പെയ്യുന്നുണ്ട്.
ആഹ അവിടെ മഴ പെയ്തതിനോ?
ഉം കൊറച് നേരം പെയ്തു, ഇപ്പൊ പെയ്യുന്നുണ്ട്.
ആഹ ആഹ
രാത്രിയൊക്കൊയിരിക്കും മഴ പെയ്യാണെന്ന് തോന്നുന്നുണ്ട്. ഉം നല്ല മഴയൊന്നും പെയ്തില്ല. ചെറുതായിട്ട് ഇങ്ങനെ മഴ വരുന്നുണ്ട്.
ഉമ് സ്കൂൾ ഒക്കെ ഇല്ലാരുന്നോ ഇന്ന് മക്കൾക്കു?
ആഹ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളൊക്കെ വിട്ട് വന്നു. മേലൊക്കെ കഴുകി ഇനിയിപ്പോ വായിക്കാനും എഴുതാനും ഒക്കെ നോക്കാനായി.
ആഹ് ആഹ്
ഹോം വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്.
ആഹ്.
മദ്രസ്ത്തണ്ട് സ്കൂൾത്തണ്ട് ഒക്കണ്ട്. പ്പതിനുള്ള സമയായി ശരി.
ഒക്കെ ഒക്കെ.